ഹലോ
ആഹ്
ആഹ് കേക്കണില്ലേ
ആഹ് ആഹ്
ഉം എന്താ വർത്താനം ചായെക്ക കുടിച്ചോ
ഓഹ് ചായ കുടിച്ചോണ്ടിരിക്കണ് ചെറിയ ആൾക്കാരൊക്കെ പിള്ളലൊക്കെണീക്കണ ഒന്നായൊഴിവല്ലേ
അതെ അതെ ഇന്ന് ഞാറാഴ്ച ഇന്ന് ഞാറാഴ്ചയാണല്ലോ
അപ്പൊ ഒന്ന് വൈഗിയാക്കെണീയിക്കണേ ഇപ്പൊ ഓരോത്തര് ഇങ്ങനെ എണീയിക്കണേ ഉള്ളു
ആഹ് അതെ
ഉം
മഴണ്ടോ മഴണ്ടോ
ആഹ് ന്ന് മഴാ
ആഹ് ഇന്ന് രാവിൽത്തെന്നെ മഴെയാണല്ലോ
ആഹ് ഇന്ന് രാവിൽത്തന്നെ നല്ല മഴ നല്ല മഴായ്ട്ടില്ല ക്ഷെ പൊർത്തെർങ്ങാം പറ്റൂല അമ്മാതിര്ത്തെ ചാറ് ചീഞ്ഞ മയേ
അല്ല വടെ നല്ലെ നല്ലൊരു മഴ പെയ്ത് ഇപ്പൊന്ന് തോർന്ന് ചാർണാെള്ളു നല്ലൊര് മഴ പെയ്ത്
ആഹ് ഇവ്ടെ പെയ്തിട്ടില്ല ഇവടെങ്ങെനെ ച ആഹ് ചെർതായിട്ട്ങ്ങെനെ നനയാള്ള മഴണ്ട് പെരും മഴല്ല
ആഹ്
മക്കളൊക്കെ നല്ലെ ആവേ ശത്തിലാ ഇന്നലെ ഇ പ്പോ എല്ലാരും ന്ന് ഇണ്ടല്ലോ ഒഴുവല്ലേ കളിക്കാന്നൊക്കെ പർഞ്ഞിട്ട് അപ്പാെന്ന് പൊർത്തെർങ്ങാൻ വെയ്യ ഇന്നലിം മിനിയാന്നൊക്കെ നല്ല സുഖായ്നല്ലോ
ആഹ് സാൺഡ് സാൺഡേ ആവുമ്പോ മക്കക്കൊക്കാെരു കളിക്കണം
ആഹ് ആഹ് ഇവിടൊര് ആഹ് ഇവിടൊര് കു കോളൊണ്ട് അപ്പം കുളിക്ക്യാൻ പോണംന്നാെക്ക പർഞ്ഞിട്ട് എല്ലാരും കൂടി ഒരുമിച്ച്
ആഹ് ഞങ്ങളെ വീടിന്റെ തൊട്ടും നോക്ക്യാ കാണും അവിടാെര് കൊളോണ്ട്
ആഹ് ഇത് കൊളല്ലാ ഇത് തോടാണ് തോട്ല് വെള്ളം വന്ന് ചാട്ണെ
ആഹ് അതൊക്കെ
കുഴ്യാണ്
പോവുമ്പം നോക്കണം
അല്ല അവിടെ ഒറ്റക്ക് വിടൽല്ല പ്പം ഒഴിവ്ള്ള ദിവസങ്ങളിലെല്ലാരെയും കൂ വല്യെ ആൾക്കാരെ കൂടെ നീന്തം പഠിക്കാനൊക്കെ പർഞ്ഞിട്ട് പോവല്ണ്ട്
അല്ലേ എപ്പെളാ എപ്പെളാ വെള്ളം ഒന്നിച്ച് വെരാന്ന് പറയാൻ പറ്റൂലേ
ആഹ് അത് നല്ല മഴായ പോവൂല മഴ ഇല്ലാത്ത ദിവസങ്ങൾലാണ് കൊണ്ടാേവാെള്ളു മഴെയാവുമ്പളാണ് ആ പ്രശ്നം വര്വ അല്ലെങ്കി നല്ല തെളിഞ്ഞ നല്ല വെള്ളാവും
ആഹ് അങ്ങെനെ നോക്കാണ്ട് പോയിട്ട് കുട്ടികളെന്തേലും സംഭവിച്ച
ഒരുമിച് ഒറ്റെക്ക് വിടാറില്ല അഹ് പിന്നെ ഞമ്മള് ഒരുമിച്ച് പോവാനാ അങ്ങെനെ പോവെലാെള്ളൂ അല്ലെങ്കി പോവല്ലാ അത് പർഞ്ഞിട്ട് ഇന്നലെ ങ്ങള് പ്ലാൻ ചെയ്ത്‌ര്ന്നേനി
നമ്ക്ക് ഒര്മിച്ച് പോവാ ഒറ്റെക്ക് വിടാത്തോണ്ടേ നമ്ക് ആരെങ്കി വാണം രക്ഷിത ഒപ്പം വാണം വെല്ല്യെ ആൾക്കാര്
നമ്മള് ശ്രെദ്ധിച്ചിട്ടില്ലെങ്കിലേ പിന്നെ പർഞ്ഞിട്ട് കാര്യല്ല
ആഹ് പിന്നെ അധികാഴെന്നൂല്ലാ ഉം
ആഹ് ആഴല്ലാന്ന് പർഞ്ഞിട്ട് കാര്യല്ല ലോ ഇപ്പൊ പെട്ടെന്നെല്ലേ വളവര്ന്നത്
ആഹ് അയ്ന് മഴണ്ടാവുമ്പളേ പ്രശ്നൊൾ ഉം
ഉം പിന്നെ ആഹ്
ഇപ്പം ഇന്നെലിം മിനിയാന്നൊക്കെ നല്ല സുഖേനു ഇന്ന്പ്പം നേരെ തിര് ച്ചാ പ്പം ഇന്ന്പ്പോ അത് പർഞ്ഞ് നി എണീറ്റ പാടന്നെപ്പതാ പർഞ്ഞേ ന്ന് പ്പം മഴയാണ് പിന്നെ വെയ്കുന്നേരം ചായ കുടിക്ക്യാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പ്ലാൻ ചെയ്ത് കൊറേ പ്ലാനിങ് ഇണ്ടായ്
ആഹ്
അതൊക്കെ ഉം ചെലപ്പഞ്ഞ് വെയ്ലാവും കൊറ്ച്ച് കഴിഞ്ഞാല്
പിന്നെ ഇപ്പത്തെ മക്കക്ക് പിന്നെന്താന്ന് വെച്ചാല് ഫുള്ളായിട്ട് ഫോണിലാണ് അവടെ ക്കൊക്കേള്ളാെരു ഇങ്ങൻത്തൊക്കാെരു ത്ള്ളത് ടെ കാര്യായ്ട്ട് ഫോണില് അല്ലെങ്കി വേറെ എന്തെങ്കിലൊക്കെ കാര്യായിട്ട് കൂട്ടുകൂടിക്കളി ഇല്ലപ്പൊ കൊറവാണ്
എടെക്ക് ഇങ്ങനൊക്കെ വാണം
ആഹ് പഴേകാലത്തെ പോലെ പിന്നെ അവര്ക്ക്ള്ളത് ഈ വെള്ളത്തിലൊക്കെ പോയിട്ട്ള്ള കള്യാ പക്ഷെ അത് ഡെയിഞ്ചറാണെങ്കിലും
ആഹ് ഒറ്റക്ക് വിടാം പാടില്ല ഒറ്റക്ക് വിട്ടാലഹ് പ്രശ്നാണ്
ങ്ങോട്ട് ഒറ്റക്ക് വ്ടെന്നേം വെല്ല്യോല്ണ്ടെങ്കിലും ഒക്കെ നോക്കണെന്തായാലും പെട്ടെന്ന് അവരെ ശ്രദ്ധതെറ്റി കഴിഞ്ഞാല്
കൊണ്ടോയി ശീലാവാഞ്ഞാലത് വിഷയാ നീന്ത ഇൻക്ക് നീന്താനറിയൂല അപ്പം ഞാ പറയും ഇവടെ വന്നാ ഹസ്ബൻഡും മക്കളും എല്ലാ ഓലൊക്കെ നീന്തലറിയും ഓൽക്കൊക്കെ ഇതേപോലെ അട്ത്ത് ന്നെ ഇങ്ങനെ സൗകര്യള്ളതുകൊണ്ട് ഇങ്ങനെ വല്ല്യ ആൾക്കാരെ കൂടെ പോയിട്ട് അപ്പോ ഞാൻ പറയും മക്കളെ ക്കെ പഠിപ്പിക്കണം പർഞ്ഞിട്ട് ഒഴിവ്ള്ള ദിവസൊക്കെ കൊണ്ടോയിട്ട് പ്പം ഓരൊക്കെ പഠിച്ചു ഞാംപ്പ പോയിട്ട് ഇൻക്ക് ശെരിയായിട്ടില്ലെഞ്ഞും ഞാം തല താന്ന് പോവും കൊറേ ട്രൈയ്തോക്കി
ഇൻക്ക് നല്ലോണം നീന്തലറീല പക്ഷെ ഞാന് കുറേശൊക്കെ പഠിച്ച് ന്നാലും കൊറ് ച്ചൊക്കെ പിടിച്ചു നിക്കാം കഴിയും ഞാന് ഞ പഠിച്ചത് ന്ന് വെച്ചാല് ഇന്റെ കല്ല്യാണത്തിന്റെക്കെ ഒരു വർഷം മുന്നായിട്ട് ഞങ്ങളവ്ടെട്ത്ത് ഒരു കോ ഏഹ് നമ്മളെ ചെ വെട്ട് കല്ല് വെട്ടുന്ന കോറിയുണ്ടല്ലോ? ഈ കരിങ്കല്ല് വെട്ടുന്ന കോറി വല്ല്യ കോറികളുണ്ട് ആ കോറീല് പോയിട്ട് ട്ടാണ് ഞാന് ഞാനുന്റെ ഫ്രണ്ടും പോവും അവടെങ്ങനെ പോയിട്ട് ഞങ്ങളങ്ങനെ കൊറേശെ കൊറേശെ ച്ചെ അങ്ങനെ പഠിച്ചിട്ട് കൊറച്ചൊക്കറിയാ അത് കാരണം ഞാനിപ്പൊ ഇന്റെ ഹസ്ബൻഡിന്റെ വീട്ടില് വന്നപ്പോ അവിടെ ഉം നോക്കിയാ രണ്ടടി വെച്ചാമതി നോക്കിയാ കാണുന്ന ഒര് കൊളണ്ട് ആ കൊളത്തിലൊക്കെ ഞാന് നീന്താറ്ണ്ട് ചെറുതായിട്ടൊക്കെന്നാലും വല്ല്യ പീസൊന്നൂല്ല വല്ല്യൊരു ഒഴുക്കിലൊന്നും പെട്ടാ കഴിയൂല്ല ഇന്നലും നമക്ക് കൊറച്ചൊക്കൊന്ന് പിടച്ച് നിക്കാ അത്രേയൊള്ളു അത്രേയൊള്ളു അങ്ങനെക്കറിയാ വല്ലാണ്ടറീല കൊളത്തിലൊക്കെ നീന്താറ്ണ്ട്
ഉം
ഇനിയും സമയണ്ടല്ലോ പഠിക്കാലോ?
ആഹ് ഞാന് കൊറേ ചെയ്തോക്കി ഉം അപ്പൊ കുട്ട കുട്ട്യളാവുമ്പോ പെട്ടെന്ന് പഠിക്കൊ ല്ലോ അവര് കനെണ്ടാവൂലല്ലോ കുട്ട്യള് അപ്പൊ പിന്നെ ഓൽക്ക് ഇപ്പെന്ത് എന്ത് വാങ്ങിച്ചു കൊടുത്താലും വേഗം പഠിക്കൊല്ലോ അപ്പൊ മോള് പഠിച്ചുപ്പം മോളും മോനൊക്കെ പഠിച്ചു വല്ല്യ മോന് ഓം കൊറേ ചെറുതായിനന്നെ പഠിച്ചു ഇപ്പോൻ കൊണ്ടോയി മറ്റോളിം പഠിപ്പിച്ചൊടുത്തു കൊറേക്കെ ഇഞ് ചെറുതൊരാള്ണ്ട് ഞാ പറിം ഓളിം കൂടി പഠിക്ക ണം പഠിപ്പിക്കണം
ആ മൂത്ത രണ്ട് മൂത്ത രണ്ട് മോന്ണ്ട് അവര് രണ്ടാളി കൊള ത്തിലാണ് നീന്തല് ഒറ്റൊക്കെ അവര് ആരും പഠിപ്പിച്ചൊടുക്കാതെ അവരൊറ്റക്ക് പഠിച്ച
ആഹ് ഈ മോനങ്ങനെയാണെ മറ്റെ മൂത്ത ഏ ഏട്ടന്റെ മോണ്ട് ഓന് ഓനധികൊന്നും ആയിട്ടില്ലന്ന് ഒരു ദിവസം ഞാന് ഇവന ഇവന്റെ കൂടെ പോയി ട്ട് ഇൻക്ക് ധൈര്യല്ല വീട്ടില്ര്ക്കാന് പോയിട്ട് കാര്യന്നുല്ല ഇന്നാലും മ്മക്ക് കാണാലോ വിചാരിച്ചിട്ട് പോയി എന്താ ചെയ്യ്ണെന്ന് അറിയാം വേണ്ടി അയില് ഇവൻണ്ട് ഇന്നെ ക ണ്ടപ്പാട് ഇമ്മാ വിള്ച്ച്ട്ട് ഒറ്റ ചാട്ടം വള്ളത്ത്ക്ക് നല്ല വെള്ളള്ള അപ്പൊ മറ്റോന്ണ്ട് വെള്ളത്തില് ചെയ്ത പോലെ ചാടിയിട്ടാണ് ഓൻ പഠിച്ചിട്ട്ണ്ട് അപ്പഴേക്കെ ഞാനറിഞ്ഞിട്ട്
ആഹാ
ഇന്നോട്ങ്ങെ പറിം ഞാ നീന്ത ല്ണ്ട് ഞാ പിന്നെ അങ്ങനെതാക്കി അത്ര വെള്ളത്തിലൊന്നെറങ്ങ്ണെ ഞാനും ഇതാക്കി ട്ടില്ല കൂടെ പോവലൊള്ളൂ ഒറ്റക്ക് വിടലില്ല ഇന്നാലും ഞാൻ ചെന്നപ്പോ ഇൻക്ക് ഭയങ്കര ഇണ്ടായി അഹ് കണ്ടപ്പോ നീന്ത്ന കാണുമ്പോ മ്മക്ക് ഭയങ്കര സന്തോഷണല്ലോ. അപ്പ ഇപ്പൊ നന്നായിട്ട് നീന്ത്ട്ടോ പറ്യ ര മൂന്നാളും നല്ലോണം നീന്തും. ഞ ഒരാളും കൂടി ണ്ട് അവക്ക് ചെർതാണ് അപ്പ ഞാൻ പറയാ അവളെ മാണം പഠിപ്പിച്ചൊട്ക്കാ. എന്നാ പിന്നെ ആഹ് ചെറിയ വെള്ളത്തിലൊന്നും ചാടിയാല് വല്യ പ്രശ്നം വരില്ലല്ലോ.
ഇപ്പ പിന്നെ സ്കൂൾ ള് നിന്ന്
ആഹ് നീന്തൽ മ നീന്തൽ പരിശീലനൊക്കെ ണ്ട് ഇപ്പൊ ഉം. ഉം അല്ല നമ്മള് വ ഇങ്ങനെ സൗകര്യള്ള ട്ടയ് എന്ത സ്ഥലത്തൊക്കെ കു ട്ട്യളെ അമ്മക്കന്നെ പഠിപ്പിച്ചൊട്ക്കാ.
എന്തേ എന്തേ ആഹ് എന്റെ ഹസ്ബൻഡ് ൻ്റെ അനിയന്റെ ഹേ മോൻ എന്തേ അത് കാര്ണം അവന് നീന്താനറിയില്ല അവനങ്ങനെ ഉം അതേപോലെ അത് കാണാന്തന്നവോ
അവന അങ്ങനെ
വ്ടാ
അങ്ങനെ വിടൂല വ്ട് ഇവര്ങ്ങനെ എല്ലാ കുട്ട്യളെ കൂടെ പോയിട്ട ഓരോന്ന് എന്താ നീന്തല് പഠിച്ചിട്ടും കളിച്ചിട്ടും അങ്ങനെ ക്കെ ഉം പിന്നെ ചായക്ക് കടിക്കായോ?
ഓഹ് ഒക്കെ കഴിച്ചോണ്ടിരിക്ക കായ്
ചായ്
അത് പിന്നെ ഇന്നലെ ഗത്ത് ണ്ടായിരുന്നു വൈകുന്നേരം. ഏഹ് കേക്ക്ണില്ലേ? ഇൻ ഹലോ ആഹ് അ ഹലോ?
ഹലോ?
ഹലോ ആഹ് കേക്ക്ന്നുണ്ട് പർഞ്ഞോളൂ.
ഇല്ലേ
ഇവടെ കൊഴപ്പൊന്നുല്ല.